ഹലോ ആ കേക്കണില്ലേ കേക്കണില്ലേ
ഓ കേൾക്കാൻ പറ്റുന്നുണ്ടോ
ആ ആ എന്തേ
എന്ത് ആ സുഖ അങ്ങനെ പോണണ്
ആ ആ
നായിട്ട് പഠിക്കണ പഠി പഠിപ്പിക്കുന്ന തേരക്കിലാണോ ഉം പിന്നിപ്പോ നാളെ നായർ കഴിച്ചില്ലേ അപ്പൊ ഇന്ന് ലീവ് എടുക്കാലേ
എന്നിപ്പോ കുട്ടികൾക്കൊക്കെ ലീവ് എടുത്തുക്കലെ ഹാ ഫുള്ള് സ്കോൾ സ്കൂള്പടുത്താണെ ഇപ്പൊ ഒന്നാം ക്ലാസ്സ് രണ്ടാം ക്ലാസ്സ് ഒക്കെ പോ പത്താം ക്ലാസ്സ്‌ത്തോ പട്ത്താണ്
ക്ക ള്ളത്
പഠിക്കാനുത് നേ എൽ കെ ജി ജു യു കെ ജി ഒക്കെ എന്തൊരു ഇതാണ് അറിയോ ടാസ്ക്കണ് പഠിക്കാന്
അതെ ഞാനിപ്പ എന്റെ മോനെ യു കെ ജി ലാണ് അത അവനെ കിട്ടോ ഇല്ല അവന് പെരും മടിയാണ് എന്താ ചാല്
നിങ്ങൾക്ക് പറഞ്ഞേയിക്കാനത് കയ്ണ്ടോ
ഏ
ഇങ്ങക്ക് അതായത് ടെസ്റ്റിലുള്ളതൊക്കെ ഇങ്ങക്ക് മോൻക്ക് പറഞ്ഞോടുക്കാൻ കയ്ണ്ടോ
പറഞ്ഞ കൊടുക്കൻ അറിയും പക്ഷെ അതല്ല ഇത് ഒരു ലോഡ് ഹോം വർക്ക് ഇങ്ങട് കൊടുത്തയക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ചെയ്യുന്നെ ല്ല നമ്മള് പറഞ്ഞാൽ കേക്കുല നേരെ മറിച്ച് നേഴ്‌സ് സ്റിയിന്നണെങ്കി ടീച്ചർമാര് പറഞ്ഞ് കൊടുക്കണ അവര് ചെയ്യും
ഇവിടെ നമ്മളഅറിയുമ്പോ നമ്മള് പറയണകേൾക്കുന്നെ ഇല്ല
എൽ കെ ജി എങ്ങനീണ്ടായിരുന്നു ആള്
എൽ കെ ജിയില് നല്ല ഉഷാറേനു പക്ഷേ യു കെ ജി എത്തിയപ്പം കൊറച്ചും കൂടി ലോഡായില്ലേ എഴുതാൻ എഴുതാൻ അല്ലെങ്കിലേ പറ്റമടിയാണ് എഴുതാന് പുടിച്ച വടിയൊക്കെ ഇത് കൊണ്ട് വെച്ചിട്ടാ എഴുതി പിക്കല് എന്നാലെങ്കിലും എയ്‌തോലോ വിചാരിച്ച ട്ട് പിന്നമുക്ക് പഠിപ്പിക്കുന്ന സമയത്ത് നമക്ക് ക്ക്‌ വെർ ഒരു ദേഷ്യം വരൂലേ ഹ് ഹ് നമ്മൾ പറഞ്ഞതൊന്നും ചെയ്തില്ലെങ്കില് പിന്നേ
കാരണം കുട്ടികളോട് ഞാൻ എളേത് മൂത്തതാണ് അത്കാരണം താഴെക അനിയന്മാരും അനിയത്യേളൊക്കെ പഠിക്കണ കുട്ടികളാ ഞാനെ എനിക്കൊരു കുട്ട ട്ടിണ്ട്
ആഹ ആഹ
ഉം അത് കാരണം ഓ കുട്ടികൾ ഇങ്ങട് ഞാൻ വന്ന്കഴിഞ് കൊറച്ച് ഇമ്മാന്റെ റിസ്ക് ഞാനെടുക്കലാ വീട്ട്ക്ക്‌ വന്നയ്ഞ്ഞാല് ഒരാള് എൽ കെ ജി യില് ഒരാ ഉം ഭയങ്കര റിസ് ക്കാണ് പഠിപ്പിക്കാറ് അതും ചില്ലറ പട്
ഉ ഇപ്പ നോക്ക്‌ യു കെ ജി യിലുള്ളൻ ട്ടെക്സ്റ്റ് ബുക്കിനന്നേ എന്തൊരു റൈറ്റാ അറിയോ ആയിര ത്തി എത്രോ ഉണ്ട് ഓ യു കെ ജി ത്തെ ബുക്ക് ആ നല്ല പൈസയാണ് ഇപ്പഎവിടിജ്ജ്‌ തിരിഞ്ഞാലും പൈസ നല്ലോം വേണല്ലോ
മ്
പിന്നെ അതുപോലെന്നെ അവരെ ബേഗും ബുക്കും പിന്നെ ബോക്സിനൊ ക്കെ എന്തൊരു റേറ്റ് നമ്മളൊക്കായന്ന് ചെറിയ മുപ്പത് രൂപ അയ്മ്പത് രൂപ എടുത്താല് ചെറേ ബോക്സ് കിട്ട് ട്ടിനി ഇപ്പൊ അയ്മ്പൊർപ്പന്റെ ബോക്സൊന്നും കിട്ട് കുട്ടേൾക്ക് വേണ്ട അയ്മ്മ പിക്ചർ എന്തെങ്കിലും ഉള്ള നല്ല അടിപൊളി ആയിട്ടുള്ള ബോക്സെ പറ്റുള്ളൂ. പിന്നെ ഇരുന്നൂറ മുന്നൂറ തന്നെ അതിൽ തന്നെ കട്ടറും അതുപോലെ തന്നെ റബർ ഒക്കെ അയി അയിന്റെ കൂടെ തന്നെ വരുന്നില്ലേ അങ്ങനത്തൊക്കെ പറ്റുന്നള്ളൂ സാധാ മോഡലൊന്നും വാങ്ങ
അതായത് ബോക്സിന്റെ അട ചപ്പൊക്കെ തൊർക്കണ വാണം സ്വിച്ചൊക്കെ നക്കി കയിഞ്ഞാല്
ആഹ അതെ അതെ അപ്പൊ അത് പിന്നെ അതുപോലെന്നെ ലഞ്ച് ബോക്സ് ഏതായാലും ഇവിടെ സ്നാക്ക് ബോക്സ് ഇല്ല. എന്താ വച്ചാൽ സ്നാക്ക് സ്നക്ക് ആ ഒരുവിധം നല്ലതുഅല്ല നമ്മൾ ഇവിടുന്ന് ഫുഡോക്കെ കൊടു പ്രത്യേകിച്ച് പിന്നെ ഒരു സ് ആവശ്യം ഇല്ല പിന്നെ ഒരു പന്ത്രണ്ടായിരം ഒരു മണി ആകുമ്പോനും പോല ഫുഡിന്റെ ടൈം ആകും അപ്പൊ പിന്നെ അ ശ്യല്ലല്ലോ ചില പേരന്റ്സ് എന്തേയ്യും അത് നൂഡിൽസ് കൊടു തെക്കും അപ്പൊ പിന്നെ ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ക ടായിരിക്കും അവർക്കും വേണം എന്നുള്ളരു തോന്നലക്കെരുന്നു
വല്ല കട്ട് ഫ്രൂട്സ് അങ്ങനെ എന്തെലും കൊടുത്തയക്കാൻ അല്ലാണ്ട് നൂഡിൽസ് പിന്നെ ബേക്കറികളൊന്നും കൊടുത്തയക്കരുത്
അ കൊടുത്ത കുട്ടികൾ പിന്നെ തിന്നല് മുട്ടും മുട്ടി പോം തിന്നല ആ
വേണ്ട്
പിന്നെ ആ ഫുഡ് നമ്മൾ കൊടുത്തയക്കുന്ന ഫുഡ് വെറുതെ ആകും
ആ അതന്നെ അതന്നെ ടീച്ചസമാരൊക്കെ
ഉം പക്ഷെ എന്നാലും ചിലവര് ഇങ്ങനെ കൊടുത്തേക്കും കുട്ടിക്ക് ഇഷ്ട പക്ഷെ നമ്മളെല്ലാ കുട്ട കുട്ടിയാളീം കൺസിഡർ ചെയ്യണം എന്താ വച്ചാല് ചിലവർക്ക് ഇപ്പ എന്നും വാങ്ങിച്ചു കൊടുക്കണം കഴിയൂല ആഹ കഴിയാതോൽ ഇണ്ടാവും പിന്നെ ഇതന്ന് പറയുന്ന ആ സാധനം എല്ലാ കുട്ടികൾക്കും ഇഷ്ട ഇേ കരാത്തിക്കും ഇഷ്ടല്ലാത്ത പോല ചുരുക്ക ഉണ്ടാവ
പിന്നെ അയിലും കൊറേ എന്ത്കൊക്കെ ആഡീതണ്ടാവുല്ലോ അതുകൊണ്ട് ഉം അതുകൊണ്ട് ഞമ്മള് ശരീരത്തിന് കേട്ള്ള എന്തെങ്കിലും വസ്തു ഇണ്ടാവും അതുകൊണ്ടാണ് കുട്ടിയേൾക്ക് അത്രെ ഇഷ്ടപ്പെടുന്നത്.
ഉം വേറങ്ങട് ഇങ്ങള് ഫുഡൊക്കെ കുട്ടിയേള് നേരത്തെ കഴിക്കോ അപതന്നെ
ഞാന് ഇപ്പം വായിക്കയാണെങ്കി വായിക്കുന്നതിന്റെ ഇടയിക്കുടെ വല്ലതൊണ്ട് ഇങ്ങനെ വാരി കൊടുക്കും. അങ്ങനെങ്കിലും തിന്നോട്ടെ മറ്റേ. മറ്റേ പിന്നെ ഫോണൊക്കെ വേണം ഫോണ് അയിൽ റീൽസും നെറ്റൊക്കെ മാണ്ടേരും അപ്പൊ പിന്നെ അറിയാതെ ത്രീംപോവും ചോറ് ഇപ്പങ്ങനെ വാരി കൊടുത്താല് എത്രിം പോകും ക്ഷെ ഞാൻ മാക്സിമം കൊട്ക്കാതെ ക്കലാണ്
ആ നല്ലതാണ് സ് കുട്ടെൾക്ക് അതായത് ഫോൺസ്ക്രീൻ ആൺ ക്കെ കാണാണ്ടിരി
ഉം കണ്ണിനൊക്ക ഇപ്പൊ എന്തൊക്കെ ഫുഡാ അതെന്നെ അസുഖങ്ങൾ വര്ൻ ഇണ്ടല്ലോ കണ്ണ് കണ്ണ് ഇങ്ങനേ ഏ മ്എ നിന്നെ കൃഷ്ണമണിക്ക് ഇങ്ങനെ മിന്നി കളിക്ക്ണെ അങ്ങനെ ഒക്കെ പല അസുഖങ്ങളും കേട്ട് ട്ട്ണ്ട്
പിന്നെ നിങ്ങൾ കുക്കിങ് ചെയ്യോ
കുക്കിങ്ങ്ന്ന് പറഞ്ഞാല് ഇൻക്ക് ഇൻക്ക് ഇഷ്ടപ്പെട്ന്നൊക്കെ ഞാൻ ഇണ്ടാക്കും അല്ലാ എക്സ്ട്രാ പണികളൊന്നും എന്നോട് പറര്ത് അതായത് ഇങ്ങൻത്തെ നമ്മൾ ഇഷ് ഷ്ടപ്പെട്ട് ചെയ്യൂലെ ആമ് ഇപ്പ ഫുട് ണ്ടിങ്ങാണെങ്കിലും കേക്ക് പിന്നെ എന്തെങ്കിലും സ് ഷെൽ കറികളൊക്കെ ഇണ്ടാവുലെ
ഡൈലി അതായത് ചോറും കറിം ഇണ്ടാക്ക്ണെ ബെല്ലാണ്ടെ ലെയ്ക്ക് അല്ല ക്ഷെ ഇൻക്ക് ഭയ്ങ്കര ഇഷ്ടാണ് നമുക്ക് സ്പെഷ്യല് ഇപ്പൊ ഇൻസ്റ്റെൽ ഒക്കെ ഇങ്ങനെ കാൺണെ പോലെ
പക്ഷെ ഞാന് ഇബട്ന്ന് ഹസ്ബൻഡിന്റെ വീട്ടന്ന് എല്ലോം എടുക്കുട്ടോ പക്ഷെ എന്റെ വീട്ട്ലെത്തിയാ ഇൻക്ക് എന്താ അറീലാ ഒടുക്കത്തെ കൊഴ്ക്കെയ്ക്കാരം ഒന്നിനും ഇങ്ങട്ട് ആവൂലാ
ഇന്റെ ഹസ്ബെന്റിന് പിന്നെ പകു എല്ലാ പണികളും ഞാനും ചെയ്യും പക്ഷെ വീട്ട് വന്ന് കെഴിഞ്ഞാ ഇമ്മ ഇണ്ടാക്കി കഴിക്കും ഫുഡാളൊക്കെ ഇങ്ങനെ കഴിക്കും ഇങ്ങട്ട് അയിൻ ഓരോരോ കുറ്റം പ റിം അയ് വേറെ ഒര് രസാണ് ഇങ്ങട്ട് ഞാൻ ഇമ്മാനോട്
ട്ട് ഓര് പറിയെ ഇജ് ഔ ത്തെ ഇണ്ടാക്ക്ന്നെന്ന് ഇബടെ ഒന്ന് ഇബടെ വന്ന് ഒന്ന് ഇണ്ടാക്കോച്ച് അ എനിക്ക് ഉണ്ടാക്ക ക്കണെങ്കില് എല്ലാം അരിഞ്ഞഞ് വെച്ച് സെറ്റ ആക്കി തരണം എന്നാലും ഞാ ഉണ്ടാ ഉ പിന്നെ ഇങ്ങനെ ഇ് ഇട ഇടുന്നതെല്ലാം ഇണ്ടാവുള്ളു അരിഞ്ഞഞ് വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്റെെല്ലൊക്കെ കൂട്ടി ഉണ്ടാക്കും അെ എനിക്ക് തോന്നണം അതാണ് മീൻ ടാസ്ക് തോന്നിക്കഴിഞ്ഞാലേ ഇണ്ടാാകൂ കൊള്ളം ഏ നമുക്ക് നമ്മുക്ക് നമ്മളറ നമ്മള് വീട്ടിൽ പോയിരിക്കുന്നര് ഫ്രീ ആയി ഫ്രീ ഫ്രീ ആവാനല്ലേ നമുക്കൊരു അപ്പൊ പിന്നെ അനേത്തിമാർക്ക് അധികംരി ഇതായിരിക്കും
ആ
ുന്നുണ്ടല്ലേ അപ്പോ ഓലിങ്ങ ചോറിയാൻ വ
പോലി ഇങ്ങനെ ചെറിയോ ഓ നമ്മളെണ നോ ക്കെ നടക്കായിരിക്കും പോയി വന്ന കഴിഞ്ഞ എന്നാല ഓല് വന്ന് കഴി ഏ ഓല് വന്ന് ഒന്ന ഓലായിരിക്കും നമ്മള് വ ൻ അധികം വിളിക്കാം വീട്ടിക്ക് വരി എന്താ വരാത്ത അങ്ങനെ ഇങ്ങനെയന്നിട്ട് വന്ന ചോറിനേ ാനാണ്
ഇ എന്നാ പോവ ഇിലാസ്
ഹ് ഹ് ഹ്
അൻപത്തൊന്ന് ഭവാൻ ആയില്ലേ അപ്പൊ ഇന്നൽസതേ ആ ഓളിപ്പം മുഹ്‌സീന വരുന്നു അതോണ്ട് ഓള് എടുത്തേണ്ട ഇങ്ങള് എടു മണി നിങ്ങൾ എടുത്താ മതിയാ
ഉം ഹും ഹും
മറ്റ് വല്യ കുട്ടികളെ കാണാനേ അങ്ങനെ ഒന്നും ചോണ്ടക്ക
ആ അതന്നെ ഞമ്മളെ കാണാനല്ല കുട്ടികളെ ഇന്നല വന്ന് കഴിഞ്ഞ ഒരു മൈയിന്റ് ഉണ്ടാവൂല്ല നമ്മളൊന്നും ആരിക്കും വേണ്ട കുട് ഏ അത് ഏതൊക്ക ഒരു മോനാ
ആ എനിക്ക് വന്നീർ
ആ
ഏതായാലും അങ്ങനെയെക്കെയാണ്
ഉം നിങ്ങൾടകല്യാണം തൊട്ടടുത്തുള്ളത് കഴിഞ്ഞിട്ട്
അല്ലല്ല നിങ്ങൾത്തിപ്പൊരു അഞ്ച് ആറ് ആറ് വർഷൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും
ആ ഒരു മോനുള്ളൂ അല്ലാതെ
അ ആ ഓന് നാലര അഞ്ച് അഞ്ച് അഞ്ച് വയസാവണ് ആയിട്ടില്ല
ആ അറിഞ്ഞപ്പത്തന്നെ യു കെ ജി ല് ആവോ
അയി ഞാന് കുറച്ച് നേരത്തെ ചേർത്തി
ആ അതായിരിക്കൂല്ലേ
ആ ഞാന് മൂന്നേ മുക്കാലായപ്പൊഴെ ചേർത്തി എന്താ ച്ചാല് ഓന് ഉം മൂന്നേ മുക്കാലില് ചേർത്തി ചേർത്തിയില്ലെങ്കിൽ പിന്നെ പിറ്റത്തെ കൊല്ല നാല് മൂന്നേമുക്കാലാവും അപ്പം വൈകോല്ലോ നാല് ഒരു നാ ലെ കാലില്ലി നാല് നാലേ കാല് കാലില്ലെങ്കിലും ചേട്ട ത്തണ്ടേ അപ്പ ആ ഒരു ഇത്ങ്ങനെ വിചാരിച്ച് വിചാരിച്ചു പിന്നെ എന്തായാലാങ്ങ്ട് എത്ത
ശരിക്കിലും ശരിക്കിലും നാല് വയസ് ഫില്ലേല്ലേ നമ്മള് എൽ കെ ജില് ചേർക്ക
ആ അതെ നാലേ കാ നാലു വയസ്സിലാണ് പക്ഷെ ഇവന് മൂന്നേ മുുക്കാലായി നാലിറ്റ് ആയിട്ടുല്ല പിറ്റത്തെ വർഷം ആവുമ്പോ നാലേമുക്കാല് മാറും ആ ആ ആ ഇപ്പ ഇത്തത്തെ വർഷം ആവുമ്പോത്തെേ നാല് നാലേ മു കാലാവും അതകുമ്പോൾ വേക്കും ചെയ്യും അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ എല്ലാണ്ട് ചേർത്തിയതാണ്ട് ചേർത്ത് വിട്ടതന്നെ
കുട്ടികളൊക്കെ ഇങ്ങട്ട് അതേ പ്രായമുള്ളള്ളവരുണ്ടായിരുന്നോ
ഓ ഉണ്ട്ണ്ട്
പെ വലുതായി കഴിഞ്ഞാല് എൽ കെ ജിയില് കുട്ടികളൊക്കെ കുഞ്ഞഞ് കുഞ്ഞ് കുട്ടികളായിരിക്കും പിന്നെ നമ്മളെന്തോ വലിയ കുട്ടികളായ പോലെരിക്കും കുട്ടികൾക്ക് ഉണ്ടാവുക
ഇപ്പ ഇവിടെന്നല്ല പ്രശ്നം വരിക അവർക്ക് ഇപ്പൊ യൂ പി ഹൈസ് സ്കൂളൊക്കെ എത്തുമ്പോ പല മത്സരങ്ങള ഉണ്ടകും ന്റെ സ്പോർട്സ് ഐറ്റംസും ഒക്കെ അപ്പൊ ഇതിലും ജൂനിയറും സബ്ജൂ ജൂനിയർ കാ തിരിക്ക ആ ടൈമിലാണ ഇത് പ്രശ്നം വരുന്നത് അതായത് ഇവരിപ്പം ഏ ജൂനിയറും അല്ല സീനിയറും അല്ല ആ കൊലത്തിലേക്ക്ക്കരബര ഓലെ വേഗം സീനിയറിന്റെ പുറത്തിക്ക്‌ടും നേരം വൈകിചേർത്തി കഴിഞ്ഞ അപ്പൊ പിന്നെ ഒലേ കോമ്പറ്റീഷൻ അവിടെോയാകും
എന്ന നോക്കി ശരിട്ടോ നാ വെക്കട്ടെ
പിന്നെന്താടാ
പിന്നെന്ത ടൈം പോയത് അറിഞ്ഞില്ല
ഉ എന്നാ ഓക്കേടാ
ആ